ക്കെ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്താ പണിയേണു
ഏഹ്
എന്താ പണീന്നോയ്ക്ക
ഒന്നുല്ല വെറുതെ ഇരിക്കാണ്
ഞാനും ആ ഭക്ഷണം കഴിച്ച് ഇപ്പോ ഒന്ന് ഫ്രീ ആയി ഇങ്ങനെ ഇരിക്ക
ആഹ്
എന്താന്ന് ഞായറാഴ്ചയായിട്ട് സ്പെഷ്യലൊക്കെ
ഞായറാഴ്ചത് പ്രത്യകിച്ച് സ്പെഷ്യലൊന്നും ഇല്ല സാധാരണ ചോറും കറിയൊക്കൊ ഉണ്ടാക്കിന്ന് അവിടെന്താ സ്പെഷ്യല്
അങ്ങനത്തന്നെ ഉള്ളോ ഞായറാഴ്ച്ച പ്രത്യേകിച്ചൊന്നുല്ല
എടുക്ക എടുക്ക പോകുമ്പളൊക്കെ അങ്ങനെ ഉണ്ടാക്കാലോ ഞായറാഴ്ച്ച ആയിട്ട് എങ്ങോട്ടേലും പോവാനൊന്നും ഇല്ലേന്ന് പുറത്തൊന്നുവേ
ഇല്ലല്ല അല്ല കല്യാണോ അങ്ങനെക്കെ എന്തേലേ പോവുള്ളൂ അല്ലാ അങ്ങനെ പ്രത്യേകിച്ച് പോകുന്നില്ല ഉം
പിന്നെ മയണ്ടോ
മഴ രാവിലെ ഉണ്ടായിരുന്നു ഇപ്പളൊന്നുല്ല
ആഹ് ഇവിടെ അങ്ങനെ തന്നെ
ആഹ്
പിന്നെ ആ ഇപ്പൊ കുറച്ചൊരു വെയിലുണ്ട് ഇനി വൈകുന്നേരം ആയ എന്താ അറിയില്ല
അതെ വല്യ വെയിലവിടെ ഇല്ലേനും എന്നാ ചെറിയോരു വെയില് ആഹ് മഴ പെയ്യാനും പെയ്യാതിരിക്കാനൊക്കെ സാധ്യത ഇണ്ട് അങ്ങനൊരു അവസ്ഥ
പിന്നെ വീട്ടിലാരൊക്കെ ഇള്ളേ
വീട്ടില് നാല് മക്കള് പിന്നെ അമ്മയിമ്മ അമ്മൂസാക്ക ഹസ്ബന്റ് വല്ലിമ്മ
ആഹ് അയ് ശരി
അവ്ടെക്കെ
വെട മ്മ പ്പ എ രണ്ട് താത്ത ഒരനിയന് ഒര് താത്ത വ്ടണ്ട് അ് ഞാന് ആഹ് ഞാം പഠിച്ചോണ്ടിരിക്കാണ് ശ്
ആഹ് തെ ആ ആ എത്രേലാ പടിക്ക്ണെ?
അ് ആന് ഡിഗ്രി ലാസ്‌റ്റിയർ
ആഹ് ആ
ഊം അങ്ങനെ ഉം
ആഹ്. ന്ന്ട് താത്താന്റെ കല്ല്യാണൊക്ക കയ്ഞ്ഞിട്ട്ല്ലേ? താത്താടെ കല്ല്യാണം കയ്ഞ്ഞില്ലേയ്ക്ക
ആഹ് രണ്ട് താത്താരെ കല്ല്യാണം കഴിഞ്ഞതാണ്. ഒര് താത്ത കെട്ടിച്ച വീട്ടിലാ ഒര് താത്ത വ്ടണ്ട്.
ആ ആഹ് വെടള്ള താത്താക്കെത്രൊട്ട്യളാ?
വെടള്ള താത്താക്ക് രണ്ടുട്ട്യേള്
ഞെത്രേല പടിക്ക്ണെ?
മൂത്താള് യു കെ ജി ചെറിയ ഇ ച് ചെറിയ കുട്ടി ചെറിയ മോള്പ്പോ ഏയ് മാസം ആയിട്ടെള്ളു
ആ ആഹ് മറ്റാൾക്കോ? വല്ല്യ താത്താക്കോ?
ഏ ചെറിയാത്താക്ക് കുട്ട്യളായിറ്റ്‌ല്ല.
അതേ
ആഹ് വല്യാത്താക്ക് രണ്ടുട്ട്യള്
ആ ആഹ് ങ്ങി പടിക്കെയ്ക്കാറല്ലേ
ആര്?
യ്യി ഡിഗ്രി വസ്
ആഹ് ഞാന് ഡിഗ്രി തേഡിയറ്
തേടത്ത്യൊ ആഹ് കല്യാണൊ ന്നുപ്പനോക്ക്ണ്ല്ലെ?
ആങ്ങ് അങ്ങനൊന്നുല്ലോരോന്ന് വെര്ന്നൊക്കണ്ട്ങ്ങനെ അങ്ങനെ ങ്ങള മക്കളൊക്കെ ത്രേലാ
ഒരാള് ആറാം ക്ലാസ്സില്. ഒരാള് നാലാം ക്ലാസ്സില്. പിന്നെ ട്വിൻസാണ് യു കെ ജീല്
ഏഹ്
ഊം ഹ്
ഇപ്പോ വ്സ് ങ്ങള് സ്വന്തം വീട്ട്ലാ? കെട്ടിച്ച വീട്ട്ലോ?
അല്ലെ കെട്ടിച്ചോട്ത്ത്
ആ ആ ആഹ്
ഉം
അങ്ങനേ യെന്ത ചോർന്ണ്ടാക്ക്യത്?
കുടിക്കാനൊക്ക ആവാനായിലെ?
ആഹ് അരില്ല ചോറ് പോ പ്പൊ കൊർച്ചെട്ത്ത് വെയ്ച്ചിറ്റേള്ളൂ വെയ്ച്ചപ്പത്തരെ മൂന്ന് മണി ആയിന്
ആ ആഹ് ഞ്ഞിപ്പെപ്പ്ളാ പ്പം മയ്രിബെക്കാഓ ചായടിക്കുമ്പക്ക്ന്?
ആഹ് ഒരഞ്ചര ആറ്മണിയൊക്കാവും ആ ഒ ടൈമില് ഓരൊ നേര്ത്ത് സെല സമിയത്ത് ഒര്ഒന്നര രണ്ട് മണിയാമ്പത്തിനു ഭക്ഷണം കയ്ച്ചാ പിന്നെ ഒര്നാല് മണിയാമ്പത്തിനും ചായ ട്ടണ്ട്യരു
ആഹ് വൈകിട്ട് ത്‌ന്നാണ്ട് പിന്നങ്ങന താല്പര്യണ്ടാവ് ല്ലല്ലെ
അങ്ങനെ അപ്പ തെന്നെ ല്ല
ന്ർബ്ബന്ധണ്ടോ?
ച്ചായേ?
ആഹ്
ഇല്ല അങ്ങനൊന്നുല്ല എന്തേലും എന്തേലും കടിയൊക്കെ ഇണ്ടാവ്മ്പോ കുടിക്കും അല്ലാതെ അല്ലാതെ ഞാനിവിടെ ചായ കുടിക്കും ആഹ് ഇവിടെ ചായന്റെ ആള് പിന്നിം ഞാനാണ് കടില്ലെങ്കിലും ഇപ്പോ ഇൻക്കൊരു കട്ടൻ ചായ നിർബന്ധാ
അഹ് ആഹ്
വ് ഇവിടെ വേറെ ആർക്കും അങ്ങനെതില്ല ഇവിടെ വേറാരും ചായ കടി ക്കെണ്ടെങ്കില് മാത്രേ ഓര് ചായിണ്ടാക്കി കുടിക്കുള്ളൂ പക്ഷെ എനിക്ക് കടിയില്ലെങ്കിലും ഒരു ചായ കിട്ടണം ഒരു എന്നാലെ ഒരു ഉന്മേഷം എണ്ടാവുള്ളൂ
അഹ് ആഹ് കട്ടനോ അതോ ഇതോ പാൽ പകർന്നിട്ടൊ
പാല് കർന്നിട്ടാണ് ഞാനങ്ങനെ കുടിക്കല് ഒന്നുല്ല പാലൊന്നും ഇല്ലാത്തപ്പോ കട്ടനുംണ്ടാക്കും
ആഹ്
ഉം
ഇപ്പാ മക്കളെണ്ടാവോണ്ട് രസായിരിക്കുംല്ലേ അവിടെ
ആഹ് വീട്ടിലല്ലേ ആഹ് താത്താൻ്റെ കു ട്ടീനെ ഇങ്ങനെ കൾപ്പിച്ച്ക്കാന് നല്ലരസാ സമയം പോണതറിയില്ല
ആഹ് ഓല് പോയാ നേരം പോവാൻ മടേക്കാരില്ലേ
കളിപ്പിച്ചിക്കാ രസാണല്ലോ
ആഹ് ഇഞ്ഞി നാളെ മുതല് ക്ലാസിനോണ്ടെ
ആഹ് നാളെ മുതല് ക്ലാസ്ണ്ട്
ഉം പൊർ ടൂറൊക്കെ പോവാറുണ്ടോ
പൊറത്തോ പൊർ അങ്ങനെ പോവലൊന്നുല്ലപ്പൊ എപ്പളേലൊക്കെങ്ങനെ ഫ്രണ്ട് സ്കോയിനെ കിട്ടണ സമയാവുമ്പോ എങ്ങട്ടേലും പോവന്നൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെങ്ങനെ
അങ്ങനെക്കെ പറഞ്ഞയ്ക്കോ ഫ്രണ്ട്സിന്റെപ്പൊക്കെ പറഞ്ഞയ്ക്ക്വ
ആഹ് അങ്ങനെ ചോദിച്ചാല് ഇങ്ങനെ പ പറഞ്ഞേക്കും എപ്പളൊന്നും വിടൂല എപ്പളേങ്കിലും ക്കെ അതോ എടുത്ത് എവിടെയെങ്കിലു ഒക്കെ പോകുമ്പളും അങ്ങനക്കെ വിടൊള്ളു
പൊറത്തു പോയ് ഭക്ഷണൊക്കെ കഴിക്കൊ പുറത്ത് പോയി ഭക്ഷണോക്കൈക്കോയ്ക്കാ
ഇല്ല അങ്ങനാ അധികം പോവലൊന്നും ഇല്ല ഇനിയിപ്പോ അഥവാ കോളേജി പോവാണെ കോളേജ് കഴിഞ്ഞ് വരണ സമയത്ത് നമ്മൾ എന്തേലും ചെറിയ ചായ, കടി അങ്ങനെന്നല്ലാതെ വല്യതായിട്ട് എപ്പളും പോവാ ത് ഭക്ഷണംകഴിക്ക്യ അങ്ങനതൊന്നും പോകല്ലില്ല
ആഹ് വീട്ടിക്ക് ഓർഡർ ചെയ്യലിണ്ടോ
ആഹ് താത്തരേക്ക് വന്നാലും ഇങ്ങനെ ഓഡർ ചെയ്ത് ഭക്ഷണം കഴിക്കും ഓരോന്നിങ്ങനെ കൂടുതലായിറ്റും താത്താരാണ് ഓർഡർ ചെയ്യുന്ന ആൾക്കാര് എനിക്ക് പിന്നെ ഞാൻ ഓർഡറൊന്നും ചെയ്യലില്ല
ഞാനിന്റെ വീട്ടിക്ക് പോയാ അങ്ങനെ ഞാനവിടെ ചെന്നാലാണ് പുറത്തുന്ന് എന്തെങ്കിലും കൊണ്ട്തരുന്ന
ആഹ് ശരി ഇവിടെ ചെറിയ താത്ത അങ്ങനെ ചെറിയതാത്ത ഭയങ്കര ഒരാൾ നാദാപുരാണ് അപ്പൊ അവിടെ ഭയങ്കര ഫുഡിന്റെ ഇങ്ങനെ സ്പെഷ്യലായിട്ടിള്ള ഐറ്റമ് അങ്ങത്തൊക്കെ ഇണ്ടാവല്ലോ
ആഹ്
അപ്പ അങ്ങനെ തിന്ന് ശീലായിട്ട് ഓൾക്ക് ഇവിടെ നിന്നാലും പുറത്തുന്ന് എന്തോ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഓരോന്ന് ബ്രോസ്റ്റായിറ്റും പിസ്സ ആയിറ്റും
ആഹ്
അങ്ങനോരോന്ന് ആഹ് ഓർഡർ ചെയ്തിങ്ങനെ ഓളാ പിന്നെയും ഓർഡർ ചെയ്ത് ഹ ഹ ഹ ഹ
ഉം ചെറിയതാത്ത ഇപ്പടുത്തെങ്ങാണം വന്നീന്നോ
ഏ
ചെറിയ താത്തപടുത്തെങ്ങാനും വ ന്ന നൊയ്ക്കാ
ആഹ് ഇവിടെ ഇണ്ടായിരുന്നു ഇപ്പം പോയ്‌ പോയിറ്റൊള്ളു
രണ്ടാളു ഒരുമിച്ച് നിക്കൂല്ലേ ഇബര് രണ്ടാളും. ഇല്ല
എ
ഇല്ലല്ല
ആഹ എന്ത പറഞ്ഞെ
രണ്ടാളും ഒരുമിച്ച് രണ്ട്താത്താരും ഒരുമിച്ച് നിക്കൂലേ ചോയിക്ക
ആഹ ഒരുമിച്ച് തന്നെ നിക്കല് ഇതുവരെ ഇണ്ടായിനി ഇതുവരെ എല്ലാരും വീട്ടില് ഇണ്ടായിനി
ആ.. ഹ്
ഒരു കുടുംബത്തില്കല്യാണ ണ്ടായപ്പോ അങ്ങനെ വന്നതാ ചെറിയ താത്ത ന്നെ ദൂരായൊണ്ട് ട്ട് എപ്പളും വരാനും പറ്റൂല്ല ഇപ്പൊ വരിണെങ്കിലില് ഒരു മാസവൊക്കെ നിന്നിട്ട് പോലള്ളൂ ആ പ്പൊ കൊറേ ആയിറ്റ് ഇവിടെത്തന്നെയിനി പ്പൊപ്പൊ
ത്താട്ക്കോക്ക്ണ്ടോ ങ്ങള്ത
ഇല്ല അങ്ങ് അങ്ങട്ടങ്ങനെ എപ്പളും പോലൊന്നുല്ല അത് ദൂരെണല്ലോ
ആഹ് ആ
പിന്നെ വലിയ താത്തന്റെ വീട്ട്ക്ക് എപ്പളേലൊക്കെ പോകലുണ്ട് ഇപ്പൊ താത്തത ഇവ്ടെ ഇവിടെത്തന്നെണ്ട്
ആങ്ങളല്ല
ആങ്ങളഒരാങ്ങളണ്ട് പഠിക്കാണ് പ ത് ആ പത്താം ക്ലാസ്
അതെ ആഹ് പ്രാവശ്യം പത്താം ക്ലാസ്ക്കാ
ആഹപ്പൊ പത്തിരിയന്നെ.... ആഹ്
ഉം അപ്പൊ പെണ്ണേട്ടാനൊന്നും ആയിട്ടില്ല..
ഇല്ല. ഓൻ പഠിക്കാണ്
ആആ.. ഹ്
മ്മ്
ഉ മ്
അങ്ങനെ ഇങ്ങള് കൊറെ ആയപ്പതില് വർക്ക്
ആഹ് കൊറച്ചായിറ്റെന്നെള്ളൂ ഇപ്പൊരു നാലഞ്ചിസായിറ്റൊള്ളൂ
ഉം ഇന്ന് ലാസ്റ്റാണലല്ലല്ലേ
പറയണിണ്ട് ഞാൻ അങ്ങനെ മെസ്സേജ് വന്നിനോ
ആഹ് അങ്ങനെ ലാസ്റ്റ് അങ്ങനെ ഒക്കെ പറഞ്ഞിനു ഇങ്ങനെ കോർഡിനേറ്റർ ആയി-
ഞാൻ മെസ്സേജ് കണ്ടിട്ടില്ല എന്റെ അടുത്ത് ഒരു ഫ്രണ്ട് പറഞ്ഞു അങ്ങനെ-
ആഹ് വേറെ എന്തേലും ഓൺലൈൻ ആയിട്ട് ഉള്ളതൊക്കെ ഉണ്ടോ ബിസിനസ്സോ അങ്ങനെ എന്തേലുമൊക്കെ
ഈ സ്റ്റാറ്റസ് പരിപാടിയെള്ളൂ അല്ലേതെ വേറൊന്നുംയില്ല
ആഹ് കൊറെ ആൾക്കാര് അത് തന്നെയാ സ്റ്റാറ്റസ് പരിപാടി-
ആഹ് ആഹ് ഇയ്യ് ഇണ്ടോ അങ്ങനത്തേല്
ഇല്ല ഞാന് ഇൻക്ക് മുന്നേ ഒക്കെ അങ്ങനത്തെ മെസ്സേജ് വന്നിനി സ്റ്റാറ്റസ് ഇങ്ങനെ- വെച്ചിട്ടല്ലേ പിന്നെ ഞാൻ ഒരു പ്രാവശ്യംയായിട്ട് ചെയ്തു നോക്കീന് പിന്നെ അങ്ങനെ നിന്നില്ല
ആഹ് ഉം ഇന്ന് കുട്ടികളുടെ ശബ്ദം കേൾക്കുണ്ടോ കുട്ടികൾടെ ശബ്ദം കേൾക്കുന്നുണ്ടോന്ന് ചോദിക്കുവാ
ഓഹ് കുട്ടിയളൊക്കെ ഇണ്ട് ഇല്ലേ വീട്ടില്
ആഹ് ഇണ്ട് ഇന്ന് ഞായറാഴ്ചയല്ലേ ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ
ആഹ് അപ്പ ഇണ്ടാവല് മറന്ന്
ആഹ് ആഹ്
ആഹ് പിന്നെ വീട്ടില് കെട്ടിച്ച വീട്ടിലല്ലെ നിങ്ങള്ള് ഇള്ളെ
ആഹ് ആഹ്
അവടെ വേറാരുല്ലേ നാത്തുമാരെ മക്കളോ
മേലെയാണ് അപ്പോ- താഴത്ത് എല്ലാരും ഉണ്ട്
ആഹ് അത് ശരി
ഉം ഞാൻ ഞാൻ ഉച്ചക്ക് പണി കഴിഞ്ഞ് ഇങ്ങ് പോന്ന പിന്നെ അസർ നിസ്കരിച്ചിട്ട് കൊറച്ച് കഴി ട്ട് താഴത്ത്ക്ക് പോകും
ആഹ് അയ് ശരി
ഉം
എന്താ അങ്ങനെ
പിന്നെ
പിന്നെന്താ
അവിടെ അടുത്ത് വീടുകളൊക്കെയുള്ള സ്ഥലാ
ആഹ് ഇവിടെ അടുത്ത് അടുത്ത അടുത്ത് വീടുകൾ തന്നെ
ആഹ് ഇവിടെയും അങ്ങനെ തന്നെ ഇങ്ങളെ പെര നിക്ക്ണടുത്ത് സ്ഥലമൊക്കെ ഒണ്ടോ പെര നി നിക്കണട്ത് സ്ഥലൊക്കെ ഒണ്ടോ ചോയിക്കാ
ഇല്ല ഇവിടെ അങ്ങനെയൊന്നുല്ല ഒരു മതിലു അമ സ്ഥലൊക്കെ കൊറവാണ്.
ആഹ്
പിന്നമ്മള് അടുത്തടുത്ത് വീടി ണ്ടായോണ്ടേ പേടിക്കാനില്ല ഇനിയിപ്പോ എങ്ങട്ടേലൊക്കെ പോയാലും നമ്മളൊറ്റക്കാക്കി പോയാലും അടുത്തൊക്കെ ആൾക്കാരിണ്ടാവും ശ്രദ്ധിച്ചോണ്ടൊക്കെ നിക്കും പിന്നെ വിളി ച്ചാലും ആഹ് ആയിക്കോട്ടെ കട്ട്